കേക്കാമോ ആഹ്
എന്തെക്കേണ്ട് വിശേഷം
വിശേഷാെക്ക സുഖം എല്ലാർക്കും സുഖം നല്ലോണം പോണം
ആഹ് അത് ശെരി പണിയൊക്കാെത്ങ്ങ്യോ
പണി ഇല്ലാ ആഹ് ഇന്ന് ഇന്ന്‌ച്ചിരി തുണ്ടാരുന്നു
ഓ അത് ശരി
ഇ ഇന്ന്ത്തിരി ജോലി ഉണ്ടായിരുന്നേ വര് പോയിട്ടും മക്കള് പോയിട്ടും
ഓഹ് അഅ് ശരി
ഫുഡ്ഡൊക്കെ ഇല്ല പിന്നാ മക് ക്കക്ക് കൊടുത്തല മക്കക്ക്ന്ന് ചോറൊന്നും വേണ്ടല്ലോ പിന്ന കാപ്പി മതിയാരുന്നു അതുകൊണ്ട് പിന്നെ
കാപ്പിന്ന് പറഞ്ഞാ ചായയോ?
അ ആ ആഹ് ചായെം കടിയേ
അതിന് കാപ്പി ന്നാ പറയാ?
ആഹ് കാപ്പിന്നാ പറയ
ആഹ് ഞങ്ങള് വെടെ കടി ആഹ് ഞാനും കൊറെേ ആളുകള് ങ്ങനെ പറയുന്ന കേട്ട് കാപ്പി നമ്മള് കാപ്പിന്ന് പറയണത് ത് കാ ചായ ചായപ്പൊടി അല്ലാത്ത സാധന ണ്ടല്ലോ അ അല്ല കാപ്പിപ്പൊടി വേറെണ്ട് ആഹ്
ആഹ് അത് തന്നെ കോഫി ഉണ്ടാക്കുന്ന ന്റെ ആ ഒരു സംഭവല്ലേ കാഫിന്ന് പറയുന്ന
കൊഫി ഉണ്ടാക്കുന്നോട ആഹ് അതെ അതെ അതെ തെ അതാ ഞാ ചോച്ചേ അങ്ങനെ പിന്നേ എന്ത് ഏ വെക്കേഷന് എപ്പ സ്കൂളിലേക്ക് പോകാന് ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിണ്ടാവൂല്ലേ
സാനങ്ങളൊക്കെ വാങ്ങിഎന്നാലും കിട്ടാത്ത രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് നമ്മളിന്നലേ പോയി കറങ്ങീട്ട് കിട്ടീല
ഓ അതെന്തേ?
ഓ ഈ കള ല്ല പ മ്മള് കളറൊക്കെ വാങ്ങോലോ അതൊന്നും ഈ ച്ചിരി പറഞ്ഞ കളറ് കിട്ടീല മറ്റത് കൊണ്ടോയപ്പൊ പൊടി കൊച്ചല്ലേ ചെറിയ കൊച്ചല്ലേ അപ്പം കീറി കളയുവേ എന്റെ ബോക്സൊ കീറി കളയ പ്പവര് പറഞ്ഞ ടൈപ്പിലുള്ളത് രണ്ടു മൂന്ന് കളകളിൽ പോയിട്ടൊന്നും കിട്ടീല
ആഹ് അപോൺലൈൻ ലൊന്ന് നോക്യോ നോക്യോ
ഓൺലൈല് നോക്കി ഓൺലൈല് ത് ഞ്ഞിപ്പം ഏ ഈ ആഴ്ച തന്നെ കൊടുത്തയക്കണം ന്നർഞ്ഞ് ഓൺലൈ ത്തോ സം കഴിഞ്ഞിട്ടേ വരാത്ത വരാത്തുള്ളെന്നേ ഊം പിന്നെന്താ ചെയ്യ്‌ന്ന്
കടേൽ നിന്നാണോ വാങ്ങല് അതോ ഓൺലൈനായിട്ട് ഷോപ്പെയ്യോ?
ഓൺലൈനായിട്ടാണധികം ഷോപ്പെയ്യുന്നത്. കടേ പോയി വാങ്ങുന്നതൊക്കെ കൊറവാ. നമുക്കത്യാവശ്യല്ലെങ്കി അത്യാവശ്യല്ലെങ്കി ക്ക അ ഓൺലൈൻ ന്നെ ന്ന വാങ്ങുന്ന ഈ വീട്ടിലോട്ടുള്ള അടക്കളയോട്ടുള്ള സാനങ്ങളായാലും മ്മള് ഫ്ലിപ്കാർട്ടിന്നെന്നാധികൊം വാങ്ങുന്നത്
ആഹ് ശരി ആ വ ഭയങ്കര വവ വിശ്വാസായിരി ക്കുല്ലെ മേ നല്ല സാധനങ്ങള് ജെനുനായിട്ടുള്ള സാധനങ്ങളായിരിക്കും കിട്ടുന്നെ
ട്ടു അതെ അതെ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്താ സാനങ്ങളൊക്കാണെങ്കിലേ ഇന്ന് ചെയ്താ നാളെ തന്നെ കിട്ടേം ചെയ്
ഉം ഫ്ലിപ്പ്കാർട്ടില് പെട്ടെന്ന് സ്പീ ഡെലിവറി ണ്ട് പക്ഷെ മീഷോ ഒക്കെ ആവുമ്പോ അല്ല ഫ്രീ ഡെലിവറി അല്ല ഭയങ്കര പാടാ അത് കൊറച്ചും കൂടെ ടൈം എടുക്കുന്നുണ്ട്
ആഹ് അതെ അതെ
ക്ഷെ മീഷോല് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട്. രണ്ട് രണ്ടതിലായാലും നല്ല സ അതെ അതെ. ഞാനും വാങ്ങിക്കല്ണ്ട്പ്പം. മക്കൾടെ ടിഫിൻ ബോക്സ് ന്നാ വാട്ടൽ ബോ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിരുന്നു. വാ ട്ടർ ബോട്ടില് പിന്നെ ഞാനത് റിട്ടൺ അടിച്ച്. സംഭവം നല്ല സാധനങ്ങളായിരുന്നു. പക്ഷെ ന്താച്ചാല്
ന്നാഹ്
അതിന് ഞാന് ഉം എ അളവ് നോക്കിയില്ല. അപ്പൊ എനിക്ക് ഞാൻ ത് അപ്പൊ കുറെ. റിട്ടണട്ച്ച്. പിന്ന എനിക്ക് തോന്നി ഓർഡർ ചെയ്ത് കഴിഞ്ഞാ ഇനിപ്പോ വരാൻ സമയെടുക്കോല്ലോ?
ആഹ എടുക്കും.
ഉം. അപ്പൊ അത് വിചാരിച്ച് പിന്നെ ഞാനിവിടുന്ന് ഓർഡർയ്തു. അല്ല ഇവിടുന്ന് വാങ്ങിക്ക ചെയ് - ചെയ്ത. പക്ഷെ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്ട്ടോ?
ഓ ഉണ്ട് ഉണ്ട്. നല്ലോണ്ട്. ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം ഇവിടെ പോയാല് നമ്മള്. വണ്ടിക്കൂലിയും ഇതു എല്ലാം കൂടെ നോക്കുമ്പോഴാ ഓൺലൈൻ നമുക്ക്. ആ സാധനം തന്നെ രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസ ഒരെണ്ണം വാങ്ങിച്ചെപ്പ ചിലവായി കാണും.
ആഹ് അതെ അതെ. ഭയങ്കര റേറ്റ് വ്യത്യാസംണ്ട്. പക്ഷെ, നല്ല ക്വാളിറ്റി ആദ്യ- നമുക്ക് പേടിയായിരുന്നു. ആള് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ- ഇപ്പൊ എനിക്ക് തോന്ന്ണു, അത്യാവശ്യം കൂടുതൽ ആളുകളും ഓൺലൈനായിട്ടാ എല്ലാ സാധനങ്ങളും വാങ്ങിക്ക.
അതെ അതെ. ആഹ് നമ്മള് ഈ ആ ഓയിലൊക്കെ ഇപ്പ വില കൂടിയ സമയത്തും, അഞ്ച് ലിറ്ററിനൊക്കെ. അഞ്ച് ലിറ്ററിനുള്ള വെലയും. ആഹ് കടേല് കടേല് അഞ്ച് ലിറ്റർ വാങ്ങ്ണതും ഓൺലൈ- അഞ്ച് ലിറ്റർ വാങ്ങണതും നല്ല വ്യത്യാസണ്ട്. ഉണ്ടൊണ്ട്.
ആഹ് അപ്പ ഇങ്ങൾ ഈ ഓയില് അങ്ങനെ ഈ ഗ്രോസറി ഐറ്റംസൊക്കെ വാ വാങ്ങിക്കും ഫ്ലിപ്പ്കാർട്ടിന്ന്.
ഗ്രോസറി ഞാൻ ഗ്രോസറിയ പറഞ്ഞത്. ഗ്രോസറി വാങ്ങുമ്പോഴാണ് പിറ്റേ ദിവസം തന്നെ വരണത്. ഇന്ന് ഓർഡർ ചെയ്താ ഒന്നെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാ അത് വരും.
ഓ അത് ശെരി. ഞാനിതരെ അങ്ങനെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട്-
ആഹ് ആഹ്. ഞാൻ ഗ്രോസറി. ഗ്രോസറി പിന്നെ കൊച്ച്ങ്ങൾക്കൊക്കെ ചോക്ലേറ്റ്, ബേക്കറി. ബേക്കറി ഒക്കെ ഒരു- ഇത് വന്നിട്ടുണ്ടേ? എക്സ്പറി ഡേറ്റ്- മാറി വന്നിട്ടുണ്ട്. പിന്നെ ബേക്കറി അതീന്ന് വാങ്ങാറില്ല. ആറിട്ടുണ്ടത്, ട്ടൊണ്ട്.
ആഹ് അത്‌ ശെരി
പൊട്ടിച്ചില്ലെങ്കിൽ റിട്ടൺ ഉണ്ട്. നമ്മൾ എക്സ്പയറി ആദ്യമേ നോക്ക- ആയിരുന്നേ വന്ന സാധനങ്ങളെല്ലാം. ഓൺലൈൻ ആയതോണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ? അതുകൊണ്ട്. ആഹ് അതുകൊണ്ട് പിന്നെ അതങ്ങ് റിട്ടൺ ചെയ്തു. അന്ന് റിട്ടൺ ഉണ്ടായിര്ന്ന്. ബേക്കറി ഒന്നും ഇപ്പഴല്ലേട്ടാ വാങ്ങിച്ച കുറച്ച മുന്നേണ്. അന്ന് റിട്ടണുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഗ്രോസറി വാങ്ങുന്നുണ്ട്. ഇപ്പഴും ഗ്രോസറി വാങ്ങുന്നുണ്ട്.
ഓ അയ്ശെരി. ഞാൻ കൂടുതലും എന്തെങ്കിലും ഇപ്പൊ. വേറെ ബാഗ്സ്, അങ്ങനെയുള്ള സാധനങ്ങള് ചപ്പൽസ്, അങ്ങനെയുള്ളതൊക്കെണ്ടല്ലോ? ഉം പി ഷർ പിന്ന..
അത അതെല്ലാം ഡ്രസ്സ് അതെല്ലാം അതിന്നന്നേ വാങ്ങുന്നത്.
ആഹ്. ഞാൻ ഡ്രസ്സ് പൊതുവേ എടുക്കലില്ല അതിന്ന്. പക്ഷെ മക്കൾക്ക് എടുക്കും. എനിക്ക് എടുക്കലില്ല. കാരണം അതൊന്നൊണ്ടല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള എത്രോ പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പ നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമില് നോക്കി കഴിഞ്ഞാൽ അതില് കുറേ റിവ്യൂസ് കൊടുക്കുന്നെണ്. എത്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാ തട്ടി മുട്ടി നടക്കാൻ വയ്യ. ഹാ ഇല്ലേ. ഞാനിങ്ങനെ നമ്മടെ. ഇപ്പം എന്താണോ നോക്കുന്നെ അതിനെപ്പറ്റിയുള്ള റീൽസ് തന്നാണല്ലോ വന്നോണ്ടിരിക്ക. അപ്പൊ, ആഹ് അപ്പൊ. ആഹ് നമ്മളെന്തെങ്കിലും ഒരു സാധനത്തിന്റെ റിവ്യൂ ആണ് നോക്കിക്കൊണ്ടിരുന്നച്ചാല്, ആ സാധനം തന്നെ കുറേ വരാ. അപ്പോ അതിന്റെ കമൻസ്ക്കെ നോക്കി കഴിഞ്ഞാൽ ത്യാവശം ലാക്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ എല്ലാവും എല്ലാവരുടെടുത്തും അതുണ്ട് അല്ലെങ്കിൽ നമ്മള എവിടുന്നെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഈ സ്റ്റുഡിയോത്തൊക്കെ പോലെ യൂണിഫോമിറ്റി ആവും അപ്പ ഞാൻ ഡ്രസ് എടുക്കാറില്ല മക്കൾക്ക് എടുത്ത് കൊടുക്കും പിന്നെ മക്കള് യൂണഫോ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല വിചരിച്ചി
ഞാനും അതിന്ന ഇക്കാക്ക് മാത്രം വെളിയിൽ പോയി എടുക്കും ഇക്കാക്ക് ഓൺലൈൻ ഷോപ്പിങ് ഇഷ്ടല്ല
ഇവിടെ ഇക്കാക്ക് ഭയങ്കര ത് ഇഷ്ടമാണ് ഇപ്പോൾ മീനി ഞാനൊരുഷർട്ട് ഓഡർ ചെയ്തു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ആൽ എന്തങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ലത് കാണുമ്പോ അത്യാവശ്യം നല്ല വിലക്കുറവാാണ്. നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന്റെ ഒരു മെറ്റീരിയൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട് ഞാൻ ആ ഞാൻ വിചാരിക്ക സ്ലിപ്പേഴസു മഴയായിട്ട് എല്ലാ ഇപ്പൊന്നും വെള്ളം മറ്റെ വെള്ളം കുടിക്കല്ലോ ചില അപ്പം ഇത ആാവുമ്പോം വെള്ളം നനയാത്ത ഒരു ഈർപ്പം വലിച്ചെടുക്കാത്ത അങ്ങനെയ ഉള്ളൊരു ചെരുപ്പ് വാങ്ങി അപ്പോൾ അതിനൊക്കെ ടു ഫിഫ്റ്റി അങ്ങനെയൊക്കെ ഉള്ളൂ
ഓ നല്ല കുറവാല്ലേ വെളിയിൽ പോയാ അഞ്ഞൂറ് പത്ത് നാനൂറ് അഞ്ഞൂറ് കൊടുക്കാതെ കിട്ടൂല
അതെ അതെ ഭയങ്കര ഇപ്പൊ നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയ നമുക്കറിയാം നമ്മള ഒരു സാധനം വാങ്ങിക്കാ ഞാൻ ഇവിടെ ഇക്കനോട് പറയും ഇപ്പോ ചെരുപ്പ് വേണംണെന്നുണ്ടെിൽ ഒരു എരുന്നൂറ്റി അമ്പ രൂപവയുള്ളൂ എന്ന് പറഞ് അവിടുന്ന് കൊണ്ട് പോക എന്നിട്ട് എന്നോട് അവിടെഎത്തുമ്പോ നമ്മൾ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കാവകും അപ്പ ിനോട് എന്റെ എഴുന്നൂറ്റിപത് രൂപന്റെ ചെറുപ്പ ആണോ ഇത് എന്ന് ചോയ്ക്കും
ആഹ പക്ഷെ ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഉണ്ട്. ഇരുന്നൂറ്റ അമ്പത് മുന്നൂറ്
ആ ഞാൻ എത്രയോ ചെരുപ്പ് സത്യം പറഞ്ഞ എനിക്ക് കുറെേ ചെരുപ്പുണ്ട്. അപ്പം ഞാൻ ഞാനിങ്ങനെ എനിക്കിപ്പോ നമ്മളിപ്പോൾ എല്ലാ ഡ്രസ്സും നമുക്ക്ല്ലാ ചെറുപ്പും ആാവില്ലല്ലോ അപ്പൊ ഓരോ ഡ്രസ്സിന അങ്ങനെ ഞാന് മോഡസ്റ്റ്ായാലും പാർട്ടി വെയർ ആയാലുംഞാനങ്ങന വാങ്ങി വക്കും പീസ് അങ്ങനെ എല്ല എല്ലാ സെറ്റിലും ഓരോന്നന്ന് വാങ്ങി വെക്കും അപ്പൊ നല്ല നമുക്ക് ചെരുപ്പ എപ്പപ്പോഴും ഉണ്ടാവും നമുക്ക് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഉണ്ടാാവുമ്പോ നമുക്ക് അത് കുറെ കാലം നി ൽക്കുവല്ലോ
ആ ആഹ
ആ അപ്പൊ അത് വിചാരിച്ചിട്ട് പക്ഷെ നല്ല റേറ്റ് കുറവാണ്. അ നമ്മള് വാങ്ങിക്കുമ്പോഴേ അപ്പം നമ്മൾ പൈസ നമുക്കിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ആ സാധനത്തിന് ആ എമൗണ്ട് ആവുമ്പോൾ നമ്മള് വാങ്ങിച്ചാൽ മതിയല്ലോ
ആഹ
അങ്ങനെ വാങ്ങിക്കും പിന്നെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ
അത് ഇവിടെ ഞാൻ മാത്രമല്ല ഇക്കക്കാ ഇഷ്ടമല്ലാത്തള്ളൂ കേട്ടോ ഓൺലൈൻ ഷോപ്പിംഗ്. ഞാന് ഇവിടെ പിന്നെ നിക്കാക്ക് ഇഷ്ടമല്ലാതെ എന്താന്ന് വെച്ചാ കറക്റ്റ് ആയിട്ട് കാരണം എനിക്ക് അ റിഞ്ഞൂടാ വെളിൽ പോയി കടയിൽ പോയി വാങ്ങുന്നത ആക്ക്ിഷ്ടം
അതെ
അപ്പൊ നോക്കി ഇഷ്ടത്തിന് വാങ്ങാം എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കൊച്ചുകള കൊണ്ട് പോയ സമയം വേസ്റ്റ്
അതായിരിക്കും ഇപ്പൊ ഫോട്ടോസിലാവില്ലല്ലോ.
അതെ
അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്ന
അതൊണ്ടായിരികും
പക്ഷെ അമ്മള് സ്ത്രീകൾക്ക്പ്പോഒര് സാധനം തന്നെഇപ്പ
ഹലോ
ചെരുപ്പായിട്ട് ഉപയോഗച്ച് നടക്കൂല്ലോ ഇപ്പ നമുക്ക് ഒരു മൊടസ്റ്റ്ആണെൽ നമ്മള് ഷൂടും ക്രോക്സ്ടും അതേപോലെ മറ്റേ ഹീൽസ്ടും പാർട്ടിവർ ആണെങ്കിൽ ഡ്യൂട്ടീസ് അങ്ങനൊക്കെ നമുക്ക് നല്ലോണ്ണം സ്റ്റെൽ ചെയ്ത് നടക്കാള്ള സാധനങ്ങൾ വേണ്ടി വെര്നോണ്ട് അത് അത്യാവശ്യ എമൗണ്ട് വരൂലേ നമ്മള്പ്പോഇവിടുന്ന് പൊർത് ന്ട്ട് ജ്യുട്ടീസ്ഒക്കെ വാങ്ങിക്കുകണെങ്കിൽആയിര ത്തിയർന്നു ആയിരത്തിഴ്ന്നൂറ് രൂപയൊക്കെ വരും അപ്പൊനമുക്കിതില് ഇര്ന്നൂറ്റി എമ്പത് രൂപക്കന്നെകിട്ടും
ആഹ്
അപ്പൊഅതാൺ
ആഹ് ഷൂഒക്കെ നാനൂറ് രൂവക്ക് മുന്നൂറ് രൂവക്ക്‌ഒക്കെഒണ്ട് ക്ഷെവെളീപോയാ അഞ്ഞൂറ് രൂപ കൊറഞ്ഞത്കിട്ടൂല
ആഹ് അതെ ഞാനിപ്പന്റെ മോന്പ്പ ഈ പെരുന്നാക്ക് ഡ്രസ്സ് ട്ക്കാൻ പോയപ്പം ഇപ്പ ചെറിയ പെര്ന്നാ ക്ക്‌നമ്മളാനല്ലരീതില് വാങ്ങി വാങ്ങിച്ച്പ്പഞാൻ വിജാര്ചീനിപ്പവെ ക്കേഷ്നൊക്കല്ലേപച്ച് വലിയപെരുന്നൾക്ക്‌അത്യാശ്യം അവർക്കൊന്ന് വാങ്ങിക്ക്യാം പഷേ അത്രഎങ്ങാഅങ്ങോട്ട് പോണ്ടാന്ന് വിചാരിച്ച് എവിടെ ചെറിയ വലിയൊരുന്നാക്കാണ്ഏറ്റും കൂടുതൽ റൈറ്റ് ആയത്അപ്പോ അവ അവര് അവരിങ്ങട്ട് ചെനമ്മള്ച്ചെൽ ലുമ്മ ചെന്ന് ഇട്ട് അവര് ഷൂ ഒക്കെ ഇട്ട് നമ്മ് ഗ്ലാസൊക്കെവെചൊട്ത്ത് അവര് സ്റ്റെലിയ്യും തൊപ്പിയൊക്കെ ഇട്ട് അപ്പൊ മൊ ആമൊത്തം ഞമ്മള് ഔട്ട്ഫിറ്റ് മൊത്തംഎടുക്ക്വലോ
ഹലോ
ആഹ് കേൾക്കില്യേ കേൾക്ക്ന്നില്ലേ ആഹ് കേൾക്ക്ന്നി അതെടക്ക് കാറ്റ് എന്നോണ്ടാതോന്ന്ണ്
ആഹ് അതായിരിക്യും കാറ്റ് വർനോണ്ട്ന്ന് പർഞ്ഞാ ആഹ്
ആ ഹ
കേൾക്കാൻ കയ്യ്ണ്ടോ ഹലോ ആഹ് കേൾക്ക്‌ന്ണ്ട് കോള് കോള് വെര്ന്ണ്ടോ ആഹ്
ന്നാ വെ ന്നാശെരി
ഓ ശെരി ശരി